ഹലോ?
കേക്ക്ന്നുണ്ടോ?
ആഹ കേൾക്ക്ന്ന്ണ്ട്.
സുഖാണോ?
ഓ സുഖം അവിടെ എങ്ങനെ സുഖല്ലേ?
ആഹ ഇവിടെ സുഖം എന്തെക്കെണ്ട് വിശേഷം.
പ്രത്യേകിച്ച് ഒന്നുല്യ അങ്ങനെ പോക്ന്നു.
ആണോ ഫുഡ് ചായ ചായ കുടിച്ചില്ല.
ആഹ്
ഏ ചായ കുടിക്കാറില്ല ഇല്ലില്ല അവിടെ കുടിക്കാറ്ണ്ടോ ചായൊ ക്കെ
ആ ഇവടെ കുടിക്കല്ണ്ട്.
ഉം ഉം എന്തേയ്യ്ന്ന്പ്പൊ
ഇപ്പൊന്നും ചെയ്യുന്നില്ല ഹൗസ് വൈഫാണ്.
ഉം പിന്നെ എന്താ ആ പഠിക്യാ. ഡിഗ്രി ചെയ്തോണ്ടിരിക്യാ. ഡിഗ്രി ബികോമ് ചെയ്തോണ്ടിരിക്യാ. ആ ആ ഉം. ആ ഇപ്പൊ ഇപ്പൊ ക്ലാസ്
ല്ലലെ കോളേജ്.
ആ ഇന്ന് ഞായറാഴ്ചയല്ലായിരുന്നോ അപ്പൊ ക്ലാസ്സൊന്നും ഇല്ലായിരുന്നു.
ഇന്ന് ശെനിയാഴ്ച്ചല്ലേ?
ആഹ് ശനിയാഴ്ച ക്ലാസൊന്നും ഇല്ലായിരുന്നു.
ആഹ്
ഉം പിന്നെ എന്താക്കാ. ആ കേട്ടില്ല. അലോ?
ഹലോ ശെനിം ഞായറും ലീവായ്ക്കൂല്ലേ?
ആഹ് ശെനിം ഞായറും ലീവാണ് ക്ലാസ്സൊന്നുല്ല. ഉം എങ്ങെനെ. ആ അല്ലല്ല കൊർച്ച് പോണം. ബസില് പോണം. രണ്ട് ബസ്സൊക്കെ കേറണം. അപ്പൊ ഏ ഉം ആ നേര്ത്തെ എറങ്ങണം. രണ്ട് ബസൊക്കെ കേറണം. പിന്നിപ്പം ബസ്സ് ഫ്രീയല്ലേ? കെഎസ് ആർ ടി സി.
ആഹ
ആ അപ്പൊ ആ ആ അങ്ങനെയാ പോവാ രണ്ട് ബസ്സൊക്കെ കേറി അങ്ങനെയാ. പോവല് ഉം ഭ ബസ്സില് ഭയങ്കര തെരക്കാണ്. ഉം വൈകുന്നേരത്താൻ താമസികും. ഉം
ഉം നല്ല തെരക്കായിരിക്കൂലെ? കെ എസ് ആർ ടി സി ല്.
ആഹ നല്ല തിരക്കാണ് നല്ല തിരക്ക് ഉം
ഫുഡ് കൊണ്ടാവല കോളേജിലേക്ക്
ആഹ ഫുഡ് കൊണ്ടോവും വീട്ടിൽ നിന്ന് രാവിലെ ഉണ്ടാക്കും അപ്പൊ അങ്ങനെ
ആഹ ആഹ ശരി
ഉം വീട്ടില് ഞാൻ അച്ഛൻ പിന്നെ അമ്മ സഹോദരങ്ങള്
മ്മ് ശരി
ഏ എന്നുവച്ചാ അടുത്തായിട്ടാ വീട് എന്നച്ചാ വീടിന്റെ അടുത്തായിട്ടാ
അഇവർക്ക് വേറെ വീടി താമസിക്കാം
അല്ലല്ല ആ ആ് അപ്പൊ ബന്ധുക്കൾ എല്ലാരും അടുത്തടുത്തായിട്ട് താണ് ഒരു വീടിന്റെ അടുത്ത്ടുത്ത്ടുത്ത്ടുത്ത് അങ്ങനെയാണ് വീടൊക്കെ ഉംകസിൻസ് ഒക്കെ എല്ലാരും അങ്ങനെയൊക്കെയ
ഉച്ചക്കെ എന്ത ഫുഡ് സ്പെഷ്യൽ എന്തേും ഉണ്ടായിരുന്നോ
ഉച്ചക്ക് അങ്ങനെ സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു ചോറും മീൻകറിയും ഒക്കെ ഉള്ളായിനു മീന് ഇവിടെ മീൻ കിട്ടും അപ്പം ആ അങ്ങനെ മീന്
മീന് ണ്ടാക്കില്ലേ മ്
ഉച്ചയൊക്കെ ഇല്ലല്ല കുക്കിങ്ങൊന്നും അറില്ല അഹ് ഇല്ല അങ്ങനെ കൈ ഇതുവരെ ചെയ്തിട്ടില്ല. ചെറ്ത് ചെറുതായിട്ടൊക്കറിയാ അങ്ങനെ അല്ല വലുതായിട്ടൊന്നും അറിയത്തില്ല
ആ ആ
ഉം
വീട്ടില് കൃഷിയൊക്കെ ണ്ടോ
കേട്ടില്ല
കൃഷിയൊക്കെണ്ടോ വീട്ടില്
എന്ത്
കൃഷി കൃഷി
ആഹ് വീട്ടില് കൃഷിആ അങ്ങനെയുണ്ട് ചെറുതായിട്ടുണ്ട് ഇവിടെ. വീട്ടിലായിട്ടില്ല അപ്പറത്ത് ഫാമിലിയിലും. കുടുംബത്തിലെ എല്ലാവരുമായിട്ടുണ്ട് അപ്പം അവടെ അങ്ങനെ ഇല്ല വീട്ടിലില്ല അങ്ങനെ കൃഷിയൊക്കെയുണ്ട് എല്ലാരൂടെ അത് ചെയ്യുന്നെ. കസിൻസ് എല്ലാരുടങ്ങനെ
ആഹ് ആഹ് ചെടികളോ വളർത്തോ ഉം.
ആഹ് അങ്ങനെ വലുതായിട്ടൊന്നുല്ല ചെറിയ രീതില് ചീരയൊക്കെണ്ട് പല രീതിയിലെ ചീര ആ ചോമന്ന്
അതൊക്കെ
ആ അതൊക്കെ അങ്ങനെ അങ്ങനെ ചെടികളൊന്നുല്ല റോസണ്ട് ഒന്നുല്ലാതെ വേറോന്നുല്ല ഉം മ്മ്
മായണ്ടോ അടക്കെ.
എന്ത് കേട്ടില്ല.
മഴ മഴണ്ടോ.
ആഹ് മഴ ഇപ്പം മഴ അങ്ങനെ വലുതായിട്ടില്ല പശ്- രാവിലെ നല്ല മഴ ഉണ്ടാര്ന്നു. ഈപ്പം പി പി ആണോ ഇവിടെ. ഇപ്പൊ മഴയുണ്ട് നല്ലോണ്ണം മഴയുണ്ട് രാവിലെ ഉണ്ട് പിന്നെത് കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു
ഇന്നലെ നല്ല മഴ ഉണ്ടെന് ഇന്ന് നല്ല വെയിൽ ആണ്
ആ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. മഴ
ഇന്നലണ്ടായിരുന്നു മയന്നില്ല
ആ ആഹ പിന്നെ എങ്ങനെയാ ടൂറൊക്കെ പോവാൻ ഇഷ്ടമാണോ
ആഹ് ടൂറൊക്കെ പോകൻ ഇഷ്ടാണ് പക്ഷെ പോവാൻ കയ്യലില്ലവിടുന്ന് വീട്ടില്ലാരുംഇല്ലാത്തോണ്ടേ വീട്ടില് ഞാന് എന്റെ ഹസ്ബൻഡന്റെ ഉമ്മ രണ്ട് കുട്ടികള്
ആഹ ആഹ
ഉ ഹസ്ബന്റ് ഇവിടെ ഇല്ല അവര് നാട്ടിലക്ക് ലീവിന് വരുമ്പോം പോകവും അങ്ങനെയൊക്കെ പുറത്തു പോലള്ളൂ ഞളെ അങ്ങ ടൂറൊക്കെ പോവോ
ആ ടൂറൊക്കെ അങ്ങനെ എല്ലാരും കൂടെ അടുത്തടുത്ത സ്ഥലങ്ങളിലൊക്കെ പോവും. അട ഇവിടെ ആ കോളേജിൽ നിന്ന് ഇപ്പൊ പോയിലില്ല ലാസ്റ്റ് സമയം ആവുമ്പോഴേ ഉള്ളു ഉം ആഹ് പിന്നെ ഇവിടുന്ന് വീട്ടിൽ വീട്ടിൽ നിന്ന് കസിൻസ് കാര്യങ്ങളൊക്കെ അടുത്തടുത്തൊക്കെ ആരോ നിർത്ത കൂട ഇവിടെ അടുത്ത് പാലസും കാര്യങ്ങളും ഒക്കെ ഉണ്ട അപ്പൊ അങ്ങനെയൊക്കെ പോകും ഉം ഉം ആ അങ്ങനെയൊക്കെ പോലെ ഉള്ളു അല്ലാതെ ഇല്ല ഉം പിന്നെ എന്താ ഉച്ചക്ക് എന്തായിരുന്നു സ്പെഷ്യൽ
ചക്ക് ചിക്കൻ കറി വീട്ടിൽ ആരുണ്ടാവൂല ഉച്ച ടൈമിലൊന്നും ഉുമൊക്കെ ജോലിക്ക് പോകുന്ന ആളാണ് ഇപ്പൊ ഞാന് ഒറ്റക്കല്ലേ അപ്പം പിന്നെ അങ്ങനെ ഇന്റെ സ്പെഷ്യല ഒന്നും അങ്ങനെ ഉണ്ടാവില്ല കറിയും ചോറും
ആഹ് വീട്ടില് കൃഷിയൊക്കെ ഉണ്ടോ
കൃഷിയ അല്ല ചെറുതായിട്ടൊക്കെ ഉള്ളു ക്ക് വീട്ടില് സ്ഥലല്ല അതൊന്നുള്ള കുറവാണ് അപ്പൊ ഇള്ള സ്ഥലത്തൊക്കെ ജബ്ബായിട്ടൊക്കെ വരണ്ട്
മം ഉം ഉം
ഉണ്ട വളരുന്നില്ല ഒന്നും ഉണ്ടാവണില്ല അ ഉണ്ടായി കൊറച്ച് കഴിയുമ്പോൾ ച അടി ചെയ്യ ചീഞ്ഞിട്ട് പോവാ പി കായൊക്കെ വീണ് പോവാ അങ്ങനൊക്കെ
അപ്പൊ ഇങ്ങനെയാ ബസിലൊക്കെ പോവായിരുന്നോ കേ സാർ ടി സിളൊക്കെ
ബസ് ഇപ്പം ഞാന ഇങ്ങാനൊരുത് വന്നതിന് ശേഷം കസ ടിച്ചിട്ടൊന്നും പോയിട്ടില്ല പോവണം ഇവിടക്കെങ്കിലും ഉ പിന്നെ പോവാന ഇത്ണ്ടായി ട്ടില്ലതുവരെ
തിരക്കാ ഭയങ്കര തിരക്കാവട്ട
ആഹ് തിരക്കാണല്ല ഇനി ബീച്ചിലന്ന് പോണംന്ന് വിചാരിച്ചിനി കെ എസ് ആർ ടി സിയില ഒന്നെ
അ
ഹലോ